ഓഹ് കേക്കില്ലേ?
ആഹ് കേക്കണുണ്ട്.
ഉം എന്തൊക്കെ വർത്താനം?
നല്ല വർത്താനം സുഖാണ് ഇങ്ങനെ പോണ്.
പണിയൊക്കെ കഴിഞ്ഞായിരിക്കും.
ആഹ് പണിയൊക്കെ കഴിഞതാ അങ്ങനെ വെറുതെ ഇരിക്ക.
ഉം മക്കളൊക്കെ എന്തൊക്കെയാ.
മക്കളൊക്കെ അതാ അവിടാ ടി വി കാണണണ്ട് കളിക്കണോലും ഉണ്ട് ടി വി കാൺണോലൊക്കെണ്ട്
ഉം അവിടെ മഴൊക്കെ ഉണ്ടോ.
ആഹ് മഴണ്ട് ഇന്ന് രാവിലെ മയേണ്. നല്ല മയേണ്. ഇപ്പൊന്ന് പള്ളി പോവാൻ വേണ്ടി കൊറച്ചൊന്ന് വെയില് വെച്ച്.
അതന്നെ ഇനി രാവിലെ ഇന്നലെ രാവിലെ പെയ്ത് അപ്പൊ ഇന്നും പെയ്തന്നെ.
ആഹ്.
പക്ഷെ മഴ കൊറവാണ് ഇപ്പൊ. എന്നര് ആദ്യൊക്കെ ആവുമ്പോ ഈ മാസൊക്കെ ജൂൺ ആകുമ്പോ ഫുള്ള് മഴല്ലേ.
ആഹ്.
ഇപ്പം കൊറവാണ് മഴന്നറിയാൻ പറയ.
ആഹ്.
ആഹ്.
ഇവിടെന്ന് രാവിലെ മയേര്ന്ന്.
ഉം മക്കക്ക് സ്കൂളി പോണ സമയത്ത് മഴ പെയ്താലാണ് പാട്. നടന്ന് പോണ മക്കക്കൊക്കെ
ആഹ് അതന്നെ
അന്നേരം ഒരിതാണല്ലോ മഴയത്തെയ്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ഏടയും വെള്ളം കേറിയത് കേട്ടില്ല. മയ ആ യോണ്ട് കഴിഞ്ഞ പ്രാവശ്യക്കെ ഫുള്ള് വെള്ളപ്പൊക്കത്തിന്റെ ഇതേനല്ലേ
അതന്നെ ഇപ്രാവശ്യംആഹ് ആഹ്
ഞങ്ങളെ അത് ബാധിച്ച്
ആഹ് ഇ പ്രാവശ്യ എവിടയും മയഅയ്നാ മാത്തരം പെയ്തിട്ടില്ലല്ലോ.
ആഹ്അതന്നെ. അല്ലെങ്കില് ഫുള് മഴന്നെ ഉ മഴ പെയ്താലും എടങ്ങാറാണ് പെയ്തില്ലേലും തന്നെ പിന്നെ എന്താ മഴ പെയ്താൽ ഓരോ എന്താണല്ലോ വെള്ളല്ലാത്താർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും
ആഹ് ആഹ്.
ഉള്ളോര് വിചാരിക്കോല്ലോ മഴപെയ്താ എടങ്ങേറാണ്. ഇല്ലാത്ത ഓല സ്ഥിതിയല്ലേ അറിയുള്ളൂ നമ്മള്
ആഹ് ഇപ്രവശ്യം വല്ലാതെ മഴ കാണില്ല ഇനി ന്താ
ആഹ് നിപ്പ ലാസ്റ്റ് അടുത്ത മാസത്തക്ക ഇട് വെച്ച അതിപ്പോ ഓരോ സമയം. ഉള്ള കറക്ട് സമയത്തല്ലല്ലോ.
അം
മഴ പെയ്യണ ഒന്നും ഉമ്മക്ക് എന്താക്ക ഉമ്മാക്കെന്താ പണിയല്ലാന്നാണോ
ഹലോ
ആ ഉമ്മക്ക്ന്താ പണിയിലാണോ ചോയിച്ചെ
അല്ലാ അവിടെ എന്താ റൂമിലാണ്
ഉ ഉ ഉ വീ വീട്ടിലൊക്കെ പോവല്ലേ
ആഹ് വീട്ടില് പോവലുണ്ട് എപ്പോഴെങ്കിലുംക്കെ പോവലുള്ളൂ
ഉം
ങ്ങളാ വീട്ടിലൊക്കെ വള്ളം കയറുന്ന സ്ഥലാ
അല്ലാ വെള്ളൊന്നും കേറൂല പോണ വയ്യൊക്കെ ഇണ്ടാവും
ആഹ്
ആ പിന്നാല അവങ്ങനെല്ലൊക്കെ വയ്യൊക്കെ ണ്ട് മയള്ളം കേറുന്ന പോയന്റത് സൈഡാണ്പക്ഷെ അങ്ങനെങ്ങ് വല്യ ബുദ്ധിമുട്ടവല്യ ഒരു കഴിഞ്ഞ പ്രാവശ്യനു എല്ലാ സ്ഥലവും വെള്ളപ്പൊക്കം കൊണ്ട് വല്ലാം നർഞ്ഞെടുക്കന്
ആഹ് ആഹ്
വയ്യോ കര്ന്റ് പോക്കും വെള്ളം കേറലൂ ആൾക്കാരെ സ്കൂൾല് പാർപ്പിക്കലു
ദാഹ്
എല്ലാരും ഒരുമിച്ച് അസുഖങ്ങളും മഞ്ഞപ്പിത്തവും എല്ലുള്ള സ്ഥലനു അന്ന്.
ആഹ് ഈ പ്രാശേന വല്ലാതെ മഴ പെയ്തിട്ടില്ലല്ലോ
ആ അതാണ് നല്ലോണങ്ങോടെ പെയ്ത് കയിഞ്ഞ പിന്നെ പറയണ്ടഞ്
ആഹ്
അങ്നെയായിട്ട് ഉപ്പപിന്നെ ഇപ്പൊ പിന്നെ അങ്ങനെ വെള്ളം കിട്ടാത്ത സ്ഥലൊന്നും ഇല്ലല്ലോ എല്ലേട്ത് ഇപ്പ വെള്ളം ഇണ്ടായേകൊണ്ട്
ആഹ്
ഞ്ന്താ വൈന്നേരം വരണീ പണിയൊക്കെ
വൈകുന്നേരം ഞ്ഞി നോമ്പ ആയതോണ്ട് പത്തിരിയും കോഴിക്കറിയുംണ്ടാക്കാന്ന് വിചാരിച്ചു
ആഹ്
ആഹ്
അപിനന്ദനണ്ടായത് ഉണ്ടാക്കന്നല്ലല്ലേ
ആഹ് അവിടെ എല്ലാരും നോമ്പ് വെച്ചേ ക്ക ണ
ആഹ് ആഹ് ഇവടെ എല്ലാരുംത്ണ് മോനുംട്ത്ത്ണ് ഞാനും ഉമ്മീ ഒക്ക എടുത്ക്ണ്.
ആഹ്
എല്ലാരുട്ത്ണ് അയ്നെ കൊണ്ട് പിന്നെ എന്തായാല ഭർത്താവ് മുപ്പേര് വന്നീല്ല ഗൾഫിലെന്നെ
ഏഹ് അവിടെയാ
ആഹ് ആഹ് അവിടേണ് വേതില്ലെ വരാനായിന് അടുത്ത മാസൊക്കെ വരും.
ഏഹ്
ഹസ്ബന്റ് ലീവ് അപ്പളാണ് കിട്ട രണ്ട് കൊല്ലായി പോയിട്ട്.
ആഹ് ലീവ് ഇണ്ടാവും. പോമാർ
ആഹ് ലീവ് അന്നെ അടുത്ത മാസം കിട്ടൊള്ളു.
ആഹ്
ഉം.
വേറെ അവിടന്ന് മഴ ഇണ്ടാരുന്നൊ വർത്താവ് ഇവട മരുന്ന് ഷോപ്പ്ലാ.
ഉം ഓഹ് ഒന്ന്താപ്പൊ ഇങ്ങോട്ട് പെയ്ത് പള്ളീന്ന് പോവാൻ നേരം ഇല്ല വൈലെർച്ച് ഇപ്പ പെയ്യ്ൺണ്ട്.
ആഹ്
ഇപ്പൊ കൊർച്ച് ഏഹ് എന്താ നിങ്ങ മൂടിങ്ങനെ വെര്ന്ണ്ട് മയക്കാറ് മൂടി വെര്ന്ണ്ട്.
ആഹ് പള്ളി പോവാൻ വാണ്ടീട്ട് കൊർച്ചൊന്ന് വെയില്ണ്ടായ്ര്ന്ന്.
ആഹ് പിന്നെ പെയ്യൻ തൊടങ്ങുപ്പൊ. അതും കൂടി വെയ്ത് കഴിഞ്ഞാല് കണക്കായി. ഈ തിം ആഹ് ഞമ്മള് അലക്കിയത് ഒണങ്ങാന്ള്ളതാണ് അതൊര് എടങ്ങേറൊള്ളു അല്ലൊ. മക്കളെ യൂണിഫോമൊക്കാ ഒണക്കാന് ആ ബുദ്ധിമുട്ടെ ഉള്ളു. ഉം
ആഹ് എന്ത വൈകുന്നേരത്തിന് എന്താ ഞി
ഇഞിപ്പൊ പത്തിരി മോന് നോമ്പ്ണ്ടായോണ്ട് എന്തായാലും അല്ലെ പിന്നെ ചോറൊക്ക ജാര്ച്ചീന്. ഇതിപ്പൊ മോനൊക്ക നോമ്പ് ഇണ്ടായി കൊണ്ട് പിന്നെ പത്തിരിം കറിന്നെ വേ അ ചിക്കൻ കറീം ആഹ്. യെല്ലവും വേണല്ലൊ ഓൽ.. ക്കാണല്ലൊ എല്ലവും വേണ്ടത്.. ഞമ്മളാണെ എന്തെങ്കിലൊക്ക കഴിക്കല്ലൊ ഇവൻ അത് പറ്റുലല്ലൊ. മോൻ. കാണെ എല്ലൊം കാൺണം കൊറേ കാൺണം മേശ നെറ്ച്ചും കാൺണം.
ആഹ് ഇങ്ങള് വള്ളം കേരുമ്പോ എങ്ങ്ട്ടാ പോവല്.
ഞങള് വീട്ട് വീട് ആടെ. വീട്ടിലേക്ക് പോവും ഇന്റെ വീട്ടിലേക്ക് പോവും..
ആഹ് സാനങ്ങളൊക്ക മുകളിൽ ഇടുത്തേക്കലേക്കുലെ.
ആഹ് ആഹ് കഴിഞ്ഞ പ്രാശ്യക്കെ അങ്ങോട്ട് പൂവ കഴ്ഞ്ഞില.. കേറൂല കേറൂലാ വിജാരിച്ച്ന്നെപ്പോ.. തായെ അസ്നിനൊക്ക കേറി.. പിന്ന എങ്ങനെക്കോ മോനെ കൊണ്ടക്ക ആൾക്കാര് വന്ന് അങ്ങനൊക്ക സഹായിച്ച്.. വീട്ടിലെ എത്തി. നല്ല വെള്ളപൊക്കേനു അല്ലൊ റോഡ് സെ ദായെകൊണ്ട്.
ആഹ്. ഒന്നായിട്ട്. വള്ളം കേറെക്കാരംലെ.
ന്നേരത്ത് വയല് ഇണ്ടായോണ്ട് വയലൊക്കെ നെറഞ്ഞൊഴുകും..
ആഹ് പൊഴണ്ട അട്ത്ത്..
ആഹ് ആഹ് പൊഴണ്ട്. അയ്നീ കൊണ്ട് അത് നെറഞ്ഞൊഴ്ക്ണീ കൊണ്ടെ.
ആഹ് അപ്പൊ പൊയീത്തെ വള്ളൊക്ക ഇങ്ങ്ട്ട് ഇടുക്ക്വോക്കാരംലെ. ആഹ്.
അവടെ പിന്നെ ആ ബുദ്ധിമുട്ടൊന്നു ഇല്ല്യല്ലോ.
ഇല്ല ഇബടെ അങ്ങൻത്തെ ബുദ്ധിമുട്ടൊന്നു ഇല്ല കറണ്ട്റ് പോകും അല്ലാതെ വള്ളം കെര്ണ ബുദ്ധിമുട്ടൊന്നുല്ല..
ആഹ്.. എവിട പിന്നെ വയല് ഇണ്ടായും കൊണ്ടാണ് എന്നല് പോയിണ്ട അടുത്ത്..
ആഹ ഇവടെ ഏട്ടന്റെ വർ. താവിന്റെ. ഏട്ടൻന്റെ വീട്ടില് വള്ളം കേറും.
മ്മ്ഹ്. അതാണ് എല്ലും ങ്ങനെ ന്നേ.. ക. കയിഞ്ഞ് വെള്ളം കേറിയാലല്ല കേറി കഴിഞ്ഞിട്ടുള്ള പണി ടുക്കുന്നതാണ് ഭയങ്കര എടങ്ങാറ്..
ആഹ ഒന്നായിറ്റ് കേഴ്കി നന്നാക്കേണ്ടിരു ല്ലേ.
ആഹ ഒക്കെ കെയികി നന്നാക്കന്ന് കെ ണർവറ്റി കെണർലും കേറും ഒക്ക വറ്റിച്ച്ന്നാക്കിതാക്കണ്ടേ എല്ലരും പ യിന്നമാഷ്. ഇപ്രാവശ്യ അതൊന്നും ഇ ല്യ സമാധാനണ്ട്.
ആഹ മയ തൊടങ്ങിട്ടൊള്ളൂ..
ആ ആ. അങ്ങനെയല്ല ആദ്യം തന്നെ കഴിഞ്ഞ പ്രാശ്യൊക്കെ ആദ്യം തന്നെ തൊടങ്ങിക്ണി. മയകൊണ്ട് വെണർ നിർത്താണ്ട വെയ്യല്ലേ അപ്പൊ അന്ന്..
ആ ആഹ..
ഉപ്പം പിന്നെ അത് ഇല്ല്യല്ലോ.
ആഹ പോയന്റെ വക്കത്തൊക്കവുബോ ഇതാണ് പ്രശ്നം.
ആആ. അതാണ്.. അ അന്ന് ഇട തറവാട്ട്കായും കൊണ്ട് പിന്നെ ഒന്നും പറ ക്കാനായില്ലേ.
ആഹ ഏട്ടന്മാരെ വീടൊക്കെ അവിടെ അടുത്തന്നെ യെകുലെ.
ആ ആഹ് ഏട്ടനൊക്കെ ഇവിടെ അടുത്ത വീട്ടിലന്നെ അടുത്തഡ്‌. തന്നെ അപ്പറത്ത്പ്പറത്ത് ബേക്കിലും മുന്നില ആയിട്ടെയിരുന്നു വീട്.
ആഹ.
ഇനി ഞങ്ങള് പിന്നെ എളെയും തായ കൊണ്ട് പിന്നെ ഇവിടെത്തന്നെ തറവാട്ടിലെന്നെണ്..
ആ ആഹ.
ഇങ്ങള് പെങ്ങൾ വേറെണ് ഏട്ടനും വേറേണ് ഞങ്ങള് ഇവിടെട് തന്നെണ് ഇവിടെ സ്ഥലം കൊടുത്തിട്ട് ഇവിടെണ്ടാക്കിയതാണ്.
ആം. ആഹആ.
അതുകൊണ്ട് പിന്നെ അത് അയിനെകൊണ്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുംക്കെ പോവും ഒര വീട്ടിലേക്ക് പോയിക്ക അങ്ങനെയൊക്കെ ചെയ്യലാണ് മഴ പെയ്യുമ്പോം പേടിയാണല്ലോ ഇടിയോ എല്ലോ ഒരുമിച്ചാണല്ലോ ആ അതാ വരുന്നുണ്ട്
ആ
വന്ന് കഴിഞ്ഞ പിന്നെ കൊറച്ചരക്കെ കിടക്കോ ഇപ്പൊ നോമ്പ് പിടിച്ചിട്ട് നല്ല ക്ഷീണമാണല്ലോ
ആ പന്തളി ഓക്കേ കാണലുണ്ടോ
ആ ആ കാണലൊക്കെ ഉണ്ട്
ആ
ഇടക്കൊക്കെ കാണും ഓൻ ഇങ്ങനെ കുത്തിന്ന് കാണുന്നു ഞാന് പിന്നെ അധികം കാണാൻ നിക്കലില്ല ആദ്യൊക്കെ കണ്ട് കുത്തിരിക്കെനിം ഇപ്പൊ കാണലില്ല അങ്ങനെ കൊറവാണ്
ആ ഇപ്പോ രാത്രിയണ് കൊറെേ ടൈം ആവണ്ടല്ലോ അല്ലേ
ആ ഇപ്പൊ വ പന്ത്രണ്ടരക്ക് പോയ ഒന്നരക്കും രണ്ട് മണികൊക്കെ കാണല്ലോ മൂന്നേരക്കൊക്കെ കാണല്ലോ അയിന് കൊണ്ട് പിന്നെ കാണൽ മോനൊക്കെ കാണും കുത്തിരിക്ക
ആ സ്കൂൾ പോണതുകൊണ്ട് കുട്ടികൾക്കൊക്കെ സമയവും ഇന്തൊക്കെ കൊറെേ സമയാവും കണ്ട് കഴിയുമ്പോ
ആ രാവില ആകല്ലേ പിന്നെ മദ്രാസ് പോവാണ്ടായ കൊണ്ട് പിന്നെ അധികം സമ്മയ്ക്കലില്ല
ആ
രാവിലെ ആ മദ്രാസയിലേക്ക് ആറ് മണിക്ക് എത്തണെകൊണ്ട് പിന്നെ നീക്കൂലല്ലോ പിന്നെ കടന്നാല്
ആഹ
അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് വിളിക്കലില്ല
അതെന്നെ
ഉം
ഇവിടെ അങ്ങനെ തന്നെയാണ് കുട്ടികളൊക്കെ ടി വി ഇന്തൊക്കെ കണ്ടിരുന്നാല് കൊറനേരവോ
ആഹ് എല്ലാ മക്കൾക്കും അതാണല്ലോ ഇപ്പൊ
ഇന്നാ ആയിക്കോട്ടേട്ടാ ഞാ
ആഹ് ന്നാ ശരി ഞാ ഞാന കുറച്ച് ഇതാ മോൻവന്ന് കുറച്ച് കിടക്കട്ടെ
ആഹ
ഏഹ്